ഹലോ ഹലോ കേക്ക്‌ണ്ല്ലേ
ഓ കേക്ക്‌ണ് ണ്ട് അതാരാണ്
എന്തെക്കെ സുഖല്ലേ
ഓ സുഖാണ് വേണേ ഏഹ്
ഞമ്പ്റ ന്ന പേര്
നമ്പ്റ ഇത് എവിടെ സ്ഥലം
ഞാന് നിലമ്പൂര്
നലമ്പൂര് ആ വീട്ടിലാരാള്ളേ
വീട്ട്ല് ഇമ്മ ഇപ്പാ ഇമ്മമ്മ എല്ലാരുണ്ട് വീട്ട്ല് എല്ലാരുണ്ട് അവടെ
കുടുംബാല്ലേ
ആഹ് അതെ അവിടെ
ചെറ്യേ കിട്ട്യേളൊന്നും ഇല്ലേ
ആ ണ്ട്
ഓ ഇവിടെ ഞാനും മരുമോളും മോനും മോന് മൂന്ന് മിടുക്കന്മാരു ഉണ്ട് ചെറുതിട്ട് ചെറ്യേറ്റ്യ ശരി ര ണ്ട് റ് ണ് ജിൻഷാ ഏ
രണ്ട് പെ പെൺകുട്ട്യേള് ഇല്ലേയ്ക്ക ഇങ്ങക്ക്
ആ ഇക്ക് മൂന്ന് പെണ്ണും ഒരാണുണ് മൂന്നാളീം കല്യാണം കഴിച്ച് ഇത് നാലാമത്തതാണ് ഇവൻ
ആഹ്
മോന് ഓന് മൂന്ന ആൺകുട്ടികളുണ്ട് രണ്ടെണ്ണം ടിൻസാണ്
ആ ആഹ്
ഒന്ന് ൽ കെ യു കെ ജി പോണ് രണ്ടാാക്ക നാാലു വയസ്സ് വരുന്ന മാസത്തേക്ക് തയ്യീണ്
ആഹ്
പോലെ അവിടെ ആര കുട്ടികളല്ലാത് പെരയില്
ഇവിടെ താത്താൻ കുട്ടിണ്ട്
താത്താന എങ്ങട്ടാ കെട്ടിച്ചിക്കിന്
ഏ ഇമ്മന്റെ നെത്തിയ മാ മ് ആ അവിടെ എടുത്തന്നെ അപ്പൊ ഇപ്പൊ അവിടെന്ന് കാ വന്നതാ
ങ് ള എന്താായിന്
ആ ഒന്നും ചെയ്ണി അല്ലല്ല ഒന്നുംല്ല
ആ കുട്ടി എന്താ ചെയ്ണ്? വിളിക്കിണ ആൾ എന്താ ചെയ്ണെ
ഞാ ഞാൻ ഡി ഗി രി
ഡിഗ്രി ആ എവിടെ
മഞ്ചേരി
മഞ്ചേരി ആഹ ആ ഞങ്ങിവിടെ യൂണിവേഴ്സിറ്റിയ ആണ് ഇവിടെ അല്ലെങ്കിൽ കോളേജ് ഉണ്ട് യൂണിവേഴ്സിറ്റി ആ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ വരനുണ്ട് പഠിക്കാനൊക്കെ പി എച്ച്ടിക്ക് പറഞ്ഞൊക്കെ നിലമ്പൂര് പിന്നെ കോട്ടയം അങ്ങനെ ദൂരെ ദൂര സ്ഥലംള്ളവരൊക്കെ ഇവിടെ വന്നണ്ട് പഠിക്കുന്നുണ്ട് കുട്ടികളൊക്കെ കൊണ്ട്
ആഹ ആഹ ഞാൻ വിളിച്ചത് എന്താചാല് അവിയല് എങ്ങനെ ഉണ്ടാക്കുക ചോദിക്കാനി
ആഹ അവിയലോ, അവിയല് ഏ മുരിങ്ങാക്കായ-
ആ് ഞങ്ങ ഇവിടെ ഇണ്ടാക്കല ഇന്റെ പക്ഷെ എന്നാലും-
ആയിക്കോട്ടെ പറഞ്ഞ തരാലോ അയിനിപ്പ എന്താ പറഞ്ഞരന് മുരിങ്ങാക്കായ- പച്ചക്ക പച്ച നേന്ത്രക്കായ ചേന ചേന അപ്പൊ കാരറ്റ് എല്ലാം കൂടെ കുറച്ച്- നീളത്തില് ഒരു വീതി കുറഞ്ഞിട്ട് കുറച്ച് നീളത്തിലും ആക്കിയിട്ട് മുറിക്കാം എല്ലാ കഷ്ണം
ആഹ ആഹ
എന്നന്നാല നമ്മക്ക് ഒപ്പം എന്തിട്ടുള്ളൂ ചേന- ഒക്കെ ചില സമയത്ത് ചേന വെന്ത് കിട്ടാം പാട എപ്പ ചില സമയങ്ങള് വേറെ വേവിക്കുന്നന്നൊന്നുമില്ല അടിയിട്ട് അടുപ്പ തയ്ക്കല്ലോ അപ്പൊ ആ അടിയില് ചേനയിടുക, അതിന്റ മേലേ മുരിങ്ങക്കായേ- ഏ ക്യാരറ്റ്
ആഹ ആഹ
സാധനക്കൊക്കെ നമ്മള് അവിയലിനെടുക്കാം വേണെങ്കിൽ കുമ്പളക്കാ- കഷ്ണം നമുക്ക് എന്തൊക്കെയ കഷ്ണം ഇടൻ പറ്റണണ് അതക്കെടാ അത്രേയള്ളൂ തക്കാളി ഇടുലാ കേട്ടോ തക്കാളി വെണ്ട പയറിടാ ബീൻസ് പൊക്കെ അതന്നെ കൊറച്ചുന്ന് നീളത്തില്- പയറിന്റെ വണ്ണംയുണ്ടാലോ ആ വണ്ണത്തിൽ നമ്മടെ കഷ്ണം മുറിച്ചാ മതി മുരിങ്ങാക്കായ പിന്നെ ഒന്നും ചെയ്യ- വേണമെങ്കിൽ നടൊന്ന് കയറിയാ മതി നിർഞ്ഞക്കായ നല്ല വെന്തായി ആയിക്കഴിഞ്ഞാൽ അത്-
അയിന്റെ കൂടെടുക
ആ ഓരോ ഒറ്റ വിസിലടിച്ചാൽ മതി കുക്കറിലാണെങ്കിൽ കുക്കറിലാണങ്കര ഒരൊറ്റ വിസിലടിച്ചാൽതിട്ടാ കുറച്ച് മഞ്ഞപ്പൊടി രണ്ട് പച്ചമുളക് മുളകും പൊടി ഇട്ടിട്ട് ഉപ്പും ഇിട്ട് നല്ലോണ് വെള്ളം ഒഴിക്കിയതാ
ആഹ
ആഹ ആ വെച്ചന് ശേഷം തേങ്ങ തേങ്ങാ ചര ഇതാക്കിട്ട് ഒന്ന് ചതച്ചെടുക്കുക നല്ലോണം അറിയരുത് നിങ്ങള അവിടെ എങ്ങനെ വെക്കാ എന്നൊക്ക അറിയില്ല ഞങ്ങ ഇവിടെ എങ്ങനെ ഉണ്ടാക്ക-
ആഹ
ആഹ നല്ലോണം അരതെ അതും തൈര് - ഒന്ന് അടിക്കുക തൈര് മിക്സിൽ ഒന്ന് കറക്കുക പിന്നെ കറിവേപ്പിന്റെ എല്ലാം ഉണ്ട- അ നമ്മ ക ഒ നല്ലോണം ഇ ഞെവിണ്ടിയാലും മതി അല്ലെങ്കിൽ ഒന്ന് പതുക്ക വന്ന് ചതക്കുക ഒന്ന അതിന്റെ ആ സ്മെല് എല്ലോടത്ത ാവാ അപ്പാട് ഇട്ട് കഴിഞ്ഞ അതിന്റെ ആ ഒരി ഇത് കിട്ടൂലമ്മ കയ്യിലേ അവവിൽേ ഒന്നും നല്ലോണ്ണം ചർച്ച ചെയ്യരുത് ഒന്ന് നമ്മള ഒന്ന് കയ്ൽ നല്ലോണ്ണം ഇങ്ങ ഇതാക്കിയാൽ തന്നെ ശരിയാവും അല്ലെങ്ക പച്ചമുളക് കൂട്ടിന്നണ്ട് സ സാലും മര എന്നിട്ട അതില ഇട്ടിട്ട്
ഉ
തേങ്ങ ഇതെല്ലാം കൂടാണ്ട് ആക്കിട്ടും നല്ലോണം അങ്ങോട്ട് ഒരു താളം ഇങ്ങോട്ട് വരുമ്പം കൊറച്ച് കരിവപ്പിന്റെല അപ്പാടുള്ള കരിയപ്പിന്റെ അല്ലേല്ലേ ഒരു മൂന്ന നാലിന് അങ്ങനെ അതി വ വെക്കുക അപ്പ അതിന്റെ മുകളില് വെച്ചിട്ട് നല്ലോണ്ണം ഇളക്കണം കേട്ടാ എന്നട്ട് പച്ച വെളിച്ചന്നഴിക്ക വെന്തിന് ശേഷം ത് ആ പച്ചവെളിച്ചെണ്ണ മാത്രം ഒഴിക്ക
ആഹ
പിന്നെ നമ്മൾ അടുപ്പത്ത് വെക്കയാണെങ്കിൽ എപ്പഴും കയ്ൽി് അളക്ട് ചെയ്ത് നമ്മള് പാത്രം കൊണ്ടേ നമ്മള അടുപ്പത്ത വച്ച പാത്രം ഉണ്ടല്ലോ അതുകൊണ്ട്ന്നെ നമ്മള് ഇങ്ങനെ ഇങ്ങനെ താ ഒന്ന് കുലുക്കി കൊടുക്ക ആഹ ആഹ ആഹ് അങ്ങനെ എന്നാ കാശ നോടയൂല അ വീും എല്ലാളും കഷ്ണംമടഞ്ഞാ നമ്മുക്ക് മൂമ്പാം കഷ്ണം ഉണ്ടാവില്ല
ആ ആ
ഒറ്റ വിസിലതി േഗ ശരിയാവും ഞങ്ങ ഇവിടെ കുക്കറൽ ഒറ്റ വിസിലാക്കി ള്ളൂ രണ്ടാമത്തെ അത ഏ
തയ് കിട്ടൂലേ
തൈരല്ലേ ആ തൈര് ഞാൻ പറഞ്ഞില്ലേ മോളെ
പറണോ
ആ് തൈര് വേണംോ തൈരും തേങ്ങ അരക്കൂല്ലേ
പോയിച്ചാ
തേങ്ങയിൽ കൂട്ടിയിട്ട് അരച്ച വെച്ചാലും മതി അല്ലെങ്കിൽ വേറെ ഒഴച്ചാലും തൈര് ഒഴിു കഴിഞ്ഞൽ വല്ലത ളക്കി തളച്ച നമ്മക്ക് അതിന്റെ ആ ടാസ്റ്റ്
പിരിയോ
പിരിയൊന്നുംല്ല പക്ഷെ തേങ്ങ അരച്ച് കഴിഞ്ഞ നമ്മള് വല്ലാ തിളപ്പിക്കത് ഞാൻ ചുമ്മളെ കറിയായാലും നല്ലോണം തളസാല അതിന്റെ ആ ഒരു ടേസ്റ്റ് പോവും എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം ട്ടാ വർത്ത്ഡേത് നിങ്ങവിടെ എങ്ങനെ വാക്ക്യ?
എനിക്ക് കറക്റ്റ് അറിയൂല ആഹ് പലമാതിരിയാണ് പഷേ ഇങ്ങനെയല്ലാ തോന്ന്ണ്ട്. ഒക്കപ്പാട ഒന്നിച്ചാ തോന്ന് ഒക്കെപ്പാട ഒന്നിച്ചാ തോന്നുണ്ട്.
ആഹ് ഒക്കെപ്പാട് ഒന്നിച്ചില്ലേ നമ്മള് തേങ്ങം തൈരും നമ്മള് വേറെ. അത് വേന്തേനെഷാ ചേർക്കു. ആഹ് ആ ഇറക്കാൻ സമയത്ത് തേങ്ങം തൈര് ഓഴിച്ചിട്ട്. ഇല്ല തുമ്പിക്കുല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കും അയിന് പകരാണി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നെ തൂപിക്കാതിരിക്കാന് ഏഹ് തൂപിച്ചാഴിമ്പം ചോയിക്ക് വ്യത്യാസം വരും.
ആഹ് കടുകിന്റെക്കെ ചൊഴവരുംലെ
കടുകൊന്നുടൂലായില്.
ആഹ്
കടുകിടൂല അത് മാരിച്ച് ഉള്ളി അരിക്കൂല, ജീരകരിക്കൂല പല ഭാഗങ്ങളിലും. പല ഇതിലാണ്‌ട്ടോ ഉണ്ടാവക്ക ആഹ് ഇവിടെ അ രിക്കൂല ഇവിടെ ഇതേ ചെയ്യുള്ളു. എ ഇഞമ്മള്. മറ്റേ മറ്റുള്ള കാറിക്കെ ഉണ്ടാക്കാണെങ്കില് ഇപ്പൊ. അവ ഇത് അവയിലല്ലേ പിന്നെ ഓലന്, കാളന്. അങ്ങനെക്കെ ഉണ്ടാക്കുമ്മൾ ഇപ്പോ ഓണം വിഷ് ഉണ്ടാവ്മ്പോ ഒക്കെ ഇണ്ടാക്കും.
ഉം ഉം
അവീല് നല്ലൊരു സാധന. അ അതന്നെ മതിമക്ക് ഭക്ഷണം കഴിക്കാന്. അത്യാവശ്യം
സദ്യക്കണ്ടാക്കിയ ഞ
ആഹ് ആ അത് നല്ല ടേസ്റ്റ് ആണ്. അതിന് പിന്നെ മാ പയറിട്ട്ട് നമള് ഓലൻ വക്കും. മമ്പയർ ആദ്യം വേവിക്കും. ആ ആ മത്തന, കുമ്പ മ്മക്കെന്താ മ്മളെ വീട്ടില ള്ളച്ചാല് അത് അങ്ങട് വയ്ക്കാ. അത് ഇതേപോലെ തേങ്ങാ പാലൊഴി ക്കണം. തേങ്ങ അരച്ചല്ല ഒഴിക്ക
ഇതക്ക് അരച്ച കാണ്ടല്ലേ, ഇതീക്ക് അരച്ച് അരച്ച്കാണ്ടല്ലേ
ഓലൻ ഓലനാണെങ്കി തേങ്ങ അരക്കൂല്ല പാലാണ് ഒയ്ക്ക ഓലന്.
ആഹ് ആഹ്
ആ കാളനാണെങ്കില്. തേങ്ങ അരക്കും. അരച്ചൊയ്ക്കും. ഓലന്, ഓലന്ന് പറഞ്ഞാല് നമ്മൾ മമ്പയറും, മത്തനും വെക്കും. ങ്ങട്ട് അതും വെന്ത് കഴിഞ്ഞാല്. അതും ഇതേപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിക്ക. മറ്റയിലൊക്കെ മ്മള് വറവിടണം. കാളന് വോ ഴിക്കാണെങ്കിലും വേപ്പാ കൂട്ടാൻ പല സൈസാ പച്ചക്കറി. പക്ഷെ അത് ന്ത് കഴിക്കണെങ്ക ഇലും നമ്മക്ക് ടേസ്റ്റ് അവിലാട്ടൊ. ടങ്കിലും പിന്നെ സാമ്പാർ. സാമ്പാർ പിന്നെ.
അതും അങ്ങനത്തന്നെ ഉണ്ടാക്കാൻ കൊറച്ച് പണിയാണെങ്കിലും രസാണ്.
ഇട്ട്ലിക്കും.
ആഹ്
ഒക്കെ സാമ്പാർ ആയാല്
അതിനെ ഇണ്ടാക്ൻ ഇണ്ടാക്കാൻ കുറച്ച് പണിയാണ
ആ ഞങ്ങളൊക്കെ ചെലപ്പോ സാമ്പാറുണ്ടാക്കും. രാവിലെ ഇഡ്ലിയും, ദോശൊക്കെ ആണെങ്കിൽ അയ് ഉച്ചകേക്കു ആയി വിചാരിച്ചാണ്ട് എളുപ്പത്തിന സാമ്പാർ ഉണ്ടാക്കും. അത് പിന്നെ കട്ടില്ലെങ്കിൽ ഒരു വെള്ളം പോലെ ആയാലും കുട്ടേക്ക് കട്ടി ഇഷ്ടല്ല.
ആഹ ആഹ് പക്ഷെ സാമ്പാറൊക്കെ പിറ്റയാന്നൊക്കെക്കെ നല്ല രസമാണ്
ആഹ് ആ കായത്തിന്റെ മണമുണ്ടായി ഇ നമുക്ക് ചോറുണ്ണാൻ തോന്നുന്നു അത് സാംബാരെ
ഇന്നല്ലെങ്കി നാളെ കൂട്ടിയാലും നല്ല ദിവസാ
ഇതാണ് മോളെ രണ്ടും മൂന്ന് ദിവസം ഒക്കെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും പോലെ രണ്ട മൂന്ന് ദിവസൊക്കെ വെക്കും വേറെ രസം രസം പപ്പടം ഉണ്ടായ പിന്നെ വേറൊന്നും വേണ്ട
ആ ഇന്റെ ഇപ്പ പറയും ആറീസും കൂട്ടാ അതുകൊണ്ടാണ് സാമ്പാർ അറിയതി
അ പിന്നെന്ന് പറഞ്ഞാല് നമ്മളീ ഈ കൂട്ടാൻ വെക്കുമ്പോളേ അത്രയും ദിവസമൊക്കെ എടുക്കാനുള്ള സാധന ആണെങ്കിലേ നമ്മൾ ഈ കൂട്ടാൻ വെച്ച് ഇറക്കി തന്നെ അത് വേറൊരു പാത്രത്തേക്ക് ആക്കിക്ക കുറച്ച് നമ്മൾ എപ്പോഴും എടുക്കാതെ നോക്കാനല്ല
ആ അതുകൊണ്ട് കേടു വരും
ആഹ ആ് അ അന്നേര ന്നെ നമ്മളൊക്ക ആവശ്യത്തിനള്ളത് എടുത്ത് വച്ചിട്ട് ബാക്കി നമ്മക്ക് മാറ്റി വെക്കാനുള്ളത് അപ്പൊ തന്നെ വേറൊരു പാത്രത്തിൽ ആക്കിങ്ങാണ്ട് ചൂടാറിയന്റെ ഷം ഫ്രിഡ്ജിക്ക് വെച്ചാ മതിആഹ അതേപോലെ തന്നെ നമ്മള് ഇപ്പൊ രാവിലെക്കെ ദോശമാവൊക്കെ അരച്ചച്ചാലും കുറെ വൈകുന്നേരം നമ്മൾ ഉഴുന്നൊക്കെ ഇയാണ്ട് രാവിലെ ദോശ ഉണ്ടാക്കൻ വേണ്ടി അരച്ചെച്ചക്കുകയാണെങ്കിൽ രണ്ട് ദിവസൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കല്ലോ അത അതുപോലെ തന്നെ രാവിലേക്ക ഉള്ള ഇത് വേറെ വെച്ചിട്ട് മറ്റേത് അപ്പാടാണ് ആണ് ഫ്രിഡ്ജ് ച്ചങ്ങക്ക് ഒരാഴ്ചല്ല രണ്ടാഴ്ചരുന്നാലുംളി പുളിയും കൂടൂല ടേസ്റ്റിന് വ്യത്യാസരൂല എന്താന്നാ കയ്യില് തട്ടരുത് അങ്ങനെ പോണ്
ആ എന്ന അയ്േക്കട്ടെ ഞാൻ വിളിക്കണ്ട്
ആഹ് ശരി അവിൽ ഉണ്ടാക്കി വിളിക്കണേ ആ ശരി